ഹലോ
ആ ആഹ്, ആഹ് കേൾക്ക്ണ്ട്
കേക്കുന്നില്ലേ? ഹലോ ആഹ് ആഹ് പറഞ്ഞോളു ആഹ് ആഹ് ഏഹ്
എന്തൊക്കെ വിശേഷം
വിശേഷം ആഹ് നല്ല വിശേഷം തന്നെ
ചോറ്നെല്ലാം കഴിഞ്ഞോ
ഏഹ് ആഹ് ആഹ് ഇല്ല കഴിച്ചില്ല ഉം ഉം ഫുൾ ഏഹ് നേര വൈകി ഞാനിഇവിടെ ഹോസ് സ്റ്റലാണ് അപ്പൊ ഇന്ന് ഇവിടെ ടൊമാറ്റോ റൈസ ആണ് അപ്പൊ കഴിച്ചില്ല
അത് ശരി അപ്പ ഇന്ന് അതെ പിന്നെ വേറെ വേറെന്താ ഭക്ഷണം എന്നിട്ട്
ല്ലാ വൈകുന്നേരം കോഫിയും കേക്കും കഴിച്ചിക്ക് അപ്പൊ അത് മതി ഇനിയിപ്പോ രാവിലെ കഴിക്ക
ഏഹ് ഹോസ്റ്റലില് എന്താ പഠിക്ക് ണെ
ഞാന് ബി എസ് സി റെസ്പറേറ്ററി തറാപ്പി
അത് ശരി ഉണ്ടാവൂല്ല
ആഹ് ആഹ് ഏ താത്തെന്താ ചെയ്യുന്നത്
ഞ ഹൗസ് വൈഫ
ഹൗസ് വൈഫ ആഹ എന്നാ ശരി മക്കളുണ്ട് ആഹ ആ അത് ശരി
അവ്ട്ട്ന്ന് നിങ്ങളെ കേൾക്കണണ്ട് കുട്ട്യാളെ
ആഹ് ആഹ് ആഹ് അത് ഇവിടെള്ള കുട്ടികളതാണ്
ആഹ്
ആഹ് ആഹ് പിന്നെ എത്ര മക്കളാ നാല് മക്കളുണ്ട് ആഹ അത് ശരി എന്താ മ
മൂത്തമോ മൂത്തമോള കല്ല്യാണം കഴിച്ചണ്
ആഹ് അത് ശെരി ആഹ
ഓള് പി ജിക്ക് പഠിക്കാണ് ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ കല്യാണം കഴിച്ച് അപ്പൊ പി ജിക്ക് പഠിക്കാണ്
ആഹ് ആഹ് ബാക്കി മൂന്നാളോ
ബാക്കി ഒന്ന് പ്ലസ് സ്ടുല് രണ്ടാമത്തെ കുട്ടി ആൺ കുട്ടിയാണ് പിന്നെ പിന്നെ ഒരു കുട്ടി
അഹ്
പിന്നെ യു കെ ജിയില് ഒരു കുട്ടിയുണ്ട് ചെറിയരു കുട്ടിയുണ്ട്
ആഹ് ആഹ് ഞാ പ്രൊഫൈല് കണ്ട്
ആഹ് അവളന്നെ നാലര വയസ്സായ കുട്ടിണ്ട്
ഓ അത് ശരി എനിക്ക് ഇണ്ട് ഒര അനിയത്തി നാല് നാലാം ക്ലാസ് പഠിക്കുന്ന് ആഹ് ആഹ് ഞങ്ങള് രണ്ട് മക്കള രണ്ട് മക്കൾ. !
ഏഹ് രണ്ട് പെൺകുട്ടികളാ,
ഉം ആഹ്! രണ്ട് പെൺകുട്ടികളാ.
ആ അച്ഛനവൻ തന്നെ പിന്നെ
ഉം. ആഹ്! ബാപ്പാ ബേക്കറിയാന്ന്
ആഹ് ഹ
ഗൾഫിൽ, ഉമ്മ ഹൗസ് വൈഫാ ബാപ്പ ആദ്യം ഗൾഫിൽ ആയിഞ്ഞപ്പോ. ഇപ്പൊ ഒഴിവാക്കി. ഇപ്പ ബേക്കറിയ ഇല്ലില്ല, ഉമ്മ ഹൗസ് വൈഫ ആണ്! ഉം ഉം പിന്നെ ന്താ വാപ്പപ്പൊ കൊറച്ചായി. ഗൾഫ് ഒഴിവാക്കി ഇപ്പ നാട്ടിൽ തന്നെയാണ്. ഉം...
ഏഹ് ഓക്ക് കല്യാണം നൊ
ഉം ഇല്ലില്ല. കല്യാണം ഒന്നും ഇപ്പൊ നോക്കുന്നില്ല. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടേ നോക്കുന്നുള്ളു! ഉം..
വേറെ എന്തെങ്കെയാ വിശേഷം? എന്നിട്ട് എന്തെക്കെയാ അവിടെ.
വേറെന്ത്. ഇവിടെ ഫുഡ് കുറച്ച് മോശാണ്. ! ഹോസ്റ്റലില് ഫുഡ് കുറച്ച് മോശാണ്! ഞാൻ നാട്ടി ലല്ലേ.. തമിഴ്നാട്ടില പഠിക്കുന്നത്.. !
ആഹ്! അവിടെ പലരി ചോറൊക്കെ ആവുമല്ലേ?
ആഹ് ആഹ്! ഒരു അമ്മക്കൊന്നും പറ്റാത്ത ചോറാണ്! നമക്ക് പറ്റൂല അത്. ഇതാണെങ്കി വേഗം കഴിച്ചാൽ വിശക്കും. ആഹ്! അതന്നെ. ആഹ് അതെ അതെ അതന്നെ സാമ്പാർന്ന് പറഞ്ഞാ ഒരു പരിപ്പ് കറി പോലാ.
അതന്നെ, നമ്മടെ ഈ റേഷൻ കാടെൽത്ത ഈ ചാക്കരി. ട്ടൂല്ലല്ലോ? അവിടെ ഈ പച്ചരിയാണല്ലാ? ഒരു ടെസ്റ്റും...
ആഹ്! പച്ചരി പോലത്തെ, ആഹ് അങ്ങനത്തെ ഒരു അരിയാണ് നമുക്ക് ആഹ്! അതന്നെ! പിന്നെ ഉച്ചക്ക് എന്തെങ്കിലും. ഉച്ചക്ക് ഇങ്ങനെ ചോറും ഏഹ്?
ന്താണ് അവരൊക്കെ
ആഹ്! അത് ശരി! ആഹ്! ഉം മോളു എന്താ പഠിക ച്ചെ? പി ജി
ങ്ങളന്നെ ണ്ടാക്കലാണോ? അതോ അവിടെ ആൾ ഇണ്ട? ഇണ്ടാ
ആഹ്! ഇവിടെ ആള്ണ്ട്. ഞങ്ങൾ ഹോസ്റ്റലിലാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുണ്ട്. ഓര്ണ്ടാ അങ്ങനെ കഴിക്കാണ്. ഇവിടെണ്ടാ
ഓള് ഓള് ബി. കോം.
ആഹ്! അത് ശരി. റേഞ്ചിന് എന്തോ പ്രശ്നം. ണ്ട് തോന്നുന്നു. കറക്റ്റ് ക്ലിയറാവുന്നില്ല. ഇപ്പ എം. കോമ ല്ലേ? പി. ജി.
അത് ശരി.
ശരി നിങ്ങൾ നിങ്ങൾ. അല്ലെ? പലേ സ്ഥലത്തൊക്കെ അങ്ങനെണ്ട് അനാനന്നണ്ടൊക്കി ഇങ്ങ...
ഹലോ. !
ഹലോ എവിടെ.
കേക്കുന്നുണ്ട?
ങ്ങടെ ഇവിടെ പ്രശ്നാവും.
ഇനിക്ക് പ്രശ്നല്ല. ഇവിടെ മയൊന്നുല്ല. അയ് പിന്നെ എന്താണാവോ?
ആഹ്! ആഹ് കേൾക്കണൊണ്ടു ഇവിടെ ഇപ്പ മയില്ല. കുഴപ്പോന്നുല്ല.
ആണോ?
ഇപ്പ ദിതി
ആണോ ആണോ? ആഹ്! എന്താണ്? ഇപ്പൊ ക്ലിയറാവുന്നുണ്ട്. കേക്കുന്നുണ്ട്.
അത് അൺലിമിറ്റഡാണ്. അത് കാരണം കേക്കും നെറ്റും റെയ്ഞ്ചും കഴി കഴിയൂല്ല!
ആഹ്! ആഹ്! അത് ശരി. ഉം!
വേറെന്തൊക്കെയാണ് വിശേഷം? നാട്ടിലേക്കൊക്കെ എങ്ങനെ വ വരലിട്ട്?
ആഹ്! വരലണ്ട് ഇനിയിപ്പ അടുത്ത ആഴ്ച വരണം സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. അപ്പൊ വരണംന്ന് വിചാരിക്കുന്നു. ഉം!
അങ്ങനെ സെക്കൻഡ് സാറ്റർഡേക്കും ആഹ് സൺഡെക്കും ആയ് ആകാരം
സാറ്റർഡേ ആഹ് സൺഡേ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ലീവാണ്. പക്ഷെ? രണ്ടു ദിവസംക്കെ കൊണ്ട്ക്കെ പോയി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എക്സ്ട്രാ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരും. അങ്ങനൊക്കാണ്.
എങ്ങനെ ബസിനല്ലെ. തമിഴ്നാട്ടിന്ന് അവിടുന്നിങ്ങോട്ട് ട്രെയിൻണ്ടാവുല്ലോ. ബസിനല്ലെ കെ എസ് ആർ ടി സിലോ?
ട്രയിന്. ഞൻ ട്രയിനിലാ വരല്! ട്രെയിനുണ്ട്. ട്രെയിനിൽ തന്നാ ട്രെയിനിൽ തന്നാ പോവ പിന്നെ ആഹ് ഏഹ് പിന്നെ ഇപ്പ രണ്ട് തവണായിട്ട് ബസ്സിന് വന്നിണ്ട്. അല്ലാണ്ട് അങ്ങനെ ബസ്സിന് വരൂല. ബസിനാവുമ്പം കൊറെ ഇരിക്കണല്ലോ.
ആഹ്! ആഹ്!
ഉം! അതോണ്ട് ഇങ്ങനെ ബസിനപ്പ രണ്ടു തവണ ആയിട്ട് വന്നു. ഏഹ് എങ്ങനാ? ആഹ്! ഇപ്പൊ ഫ്രീ ബസ്! ആ ആഹ് അതുകൊണ്ട് രണ്ടു തവണ അപ്പ അങ്ങനെ വന്ന് പ്രിയദർശിനി കേറി വന്ന്.
ആഹ് അതു ബസ് ചാർജ് ആവൂലല്ലോ.
ആഹ് അതന്നെ
ആഹ്
അങ്ങനെതാക്കും. പിന്നെ?
വേറെ എന്തൊക്കെയൊണ്ട്? അവിടെന്നിട്ട് ഉം. ഫുഡൊക്കെ കഴിച്ചു. കെടക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കയാണ്. അപ്പൊ
ആഹ് ശരി
ആ കുട്ടി ഒച്ച ഉണ്ടാക്കിട്ടേ സൗണ്ട് ഉണ്ടാക്കിട്ടേ ഓള് ഓളിപ്പ കൂടുന്നാ പറഞ്ഞെ?
ഓഹ് അങ്ങനെ
കണ്ട് കഴിഞ്ഞിട്ടില്ല. ഓര് വേറെ മൂത് മുത്തച്ഛ്ന്റെ കുട്ടികളും അവരൊക്കെ വന്നണ്. ഒന്നരക്ക് കളിയുണ്ട് അപ്പൊ? ഫോണില് കളി കാണാൻ വേണ്ടിയാണ്ടേ
ആഹ് അങ്ങനെല്ലേ
പക്കപ്പാടെ ഒപ്പമിരുന്നിങ്ങാണ്ട് കാണാൻ വേണ്ടി ഞാൻ ഓലിങ്ങട്ട് വന്നിന് അപ്പൊ ലിട്ത്ണ്ടവിടെ!
അത് ശരി!
ഓനെ ഫോൺ ഉം ഓൻ്റെ ഫോണില് നെറ്റ് പിന്നെ ഇന്നല്ത്തെ തീർന്ന്ക്കണ്. ഇതിലെ എന്റെ ഫോണില് അൺലിമിറ്റഡണ്. അപ്പൊ
ആഹ് ആ അത് കണ്ട് ആഹ് അങ്ങനെ അത് ശരി പിന്നെ മോള് വരലൊക്കെണ്ടോ കല്യാണം കഴിഞ്ഞ മോള്
ആഹ് മോള് വരല്ണ്ട് മോൾക്ക്പ്പോ എക്സമാണ് മ് മ് നാളെ മറ്റന്നാ എക്സാം കൂടി ണ്ട് ഓള് വിടെ അടുതെന്നെണ് അത അധികം ദൂരോന്നുല്ല ഇല്ല അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ അകലുള്ളൂ
ഐ ശരി ആ ങ്ങള് വീട്ടില് നിങ്ങള് മക്കൾ മാത്ര
ആഹ് ഹസ്ബൻടുണ്ട്
ഹസ്ബൻഡും ആഹ് ആഹ് അയ്ശരി ഉം
പിന്നെ ഓ ഓ കുട്ടിണ്ട് ഒൾക്ക് ഒരു കു ട്ടിണ്ട് ഒന്നര വയസ്സായ മോ മോനുണ്ട് പ്പൊ
ഐ ശരി അഹ് അങ്ങനെ
ഡിഗ്രി സെക്കൻഡ്യർ ഒക്കെ ആയന്ന് കല്യാണം കഴിച്ചോന്നെ ഡിഗ്രി കഴിഞ്ഞക്കെ ഡിഗ്രി കഴിഞ്ഞെക്കന്നെ
അഹ് എന്താ പെട്ടെന്ന് കല്യാണം കഴിച്ച പഠിക്കുന്ന പഠിക്കുമ്പോന്ന് തന്നെ എന്താ കല്യാണം കഴിചെ
അത് അങ്ങനെട്ട് ക്കെ നല്ല ശരിക് വന്നപ്പോ അടുത്തന്നൊക്കെ വന്നപ്പോ ആഹ് ഓല് പഠിപ്പിക്കാന്നും പറഞ്ഞപ്പൊ എടുത്തന്ന് ആഹ് പഠിപ്പിക്ക ഓന ഇഷ്ട പഠിപ്പിക്കണം പഠിക്കണം പഠിപ്പ ഓന ആദ്യം തന്നെ പറഞ്ഞ ത്ര വേണെ പഠിപ്പിക്കും പറഞ്ഞേന്
അഹ് ശരി ആ ചിലൊരുണ്ടാവും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പഠിപ്പിക്കാണ്ട് ക്കുന്നത് ഇത് പ്പംഅങ്ങനെയൊന്നുല്ലല്ലോ അതോണ്ട് കൊഴപ്പമില്ല
വീട്ടിലൊന്നും തന്നെ അതിന് പറ്റിയ സാഹചര്യംല്ല വീടാണ്നാ അധിക ആളൊന്നുല്ല രണ്ട മ ക്കളന്നൊള്ളു
അത് ശരി ആഹ്
ഇപ്പം പിന്നെ പോവാനും സുഖാണ് ഓലന്നെ കൊണ്ട കോളേജിൽ കൊണ്ടാക്കി കൊണ്ടര് ഒക്കെ ബസിനൊന്നും വിടതില്ലേയ് തന്നെ ഉണ്ടന് കോളേജ് അടുത്തന്നെയിനി
ആഹ് ആഹ് അങ്ങനെ
അപ്പൊ അങ്ങനെ പോയിന് ഇപ്പോഴും പോണിണ്ട് ഏതായാലും
ഏഹ് അ ശരി
നോക്കാനും തന്നെ ആളുണ്ട്
ഓഹ് ഓഹ് അങ്ങനെ പിന്നെന്ന് സണ്ടേ ആയിട്ട് എവിടെയും പോയന്നില്ലേ
ഇല്ല മഴയല്ലേ
ആഹ് മഴയാണല്ലോ ല്ലെ നാട്ട
ഉമ് ഉ മ് അപ്പ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് അങ്ങനെ ങ്ങനെ പോവുക നാളെ ഇനി ഇപ്പോ ഹോസ്പിറ്റലിൽ പോണം അഞ്ചത്തി പ്രസവത്തിനായ്ക്ണ് അപ്പം നാളെ അടിമിറ്റിന് ചെല്ലാൻ പറഞ്ഞാണ് അപ്പൊ ഞ്ഞി ആട്ട് പോണം
അങ്ങനെ ആഹ് ആഹ് ഉമ് നിങ്ങള് എത്ര മക്കളാ ആഹ് ആഹ്
ന്റെ വീട്ടില് അഞ്ചു മക്കളാണ് നാല് പെൺകുട്ട്യേളും ഒരാങ്ങളെ ആങ്ങളെ കല്യാണം കഴ ആങ്ങള കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണു കെട്ടീട്ടില്ല പെണ്ണ് ശരിയായ്ണ്ട് ശരിയായിട്ടില്ല ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ ഒക്കെ നിങ്ങളെ പോലത്തന്നല്ലേ പഠിക്കാണ് പടി
ആഹ് അതന്നെ ഹ്മ്മ്
ആരിം കിട്ടണില്ലട്ട് ശരിയായി കിട്ടണില്ലട്ട്.
ഓ അത് ശരി.
ല്ല ഉമ്മീം ഞാനും ഒറ്റക്കന്നെ ഉള്ളു വീട്ടില്.
അയ് ശരി ആഹ ആഹ.
ല ഇനിയിപ്പം ലീവിന് വന്നതാണ്.
ഓ അങ്ങനെ പിന്നെ എന്താണ്.
എന്തെങ്കിലൊക്കെ ആ യിറ്റ് സമയമൊക്കെ ആവുമ്പോ ശരിയാവുയ്ക്കാരം.
ശരിയാവും അതന്നെ അതിന് ഓരോ ഓരോന്നിന ഓരോ ടൈംമുണ്ടല്ലോ. അപ്പ ന്നശെരിയാവും ഉന്നാ ആയിക്കോട്ടെ. ഞാൻ വിളിക്കാം ആ ആ ശരി.